ചോറ്ന്നോ?
ആഹ് ചോറ്ന്നു
ചോർന്
ഉം ഇങ്ങള് വെയിച്ചോ? ആഹ് കെടന്നു ആഹ് അഹ്ശരി
ഇൻക്ക് നോമ്പായതോണ്ട് ആ ഒന്നിന് പിടിച്ചതാണ്
ആഹ് ആഹ് അങ്ങനെട്ക്കലുണ്ടോ പത്തെണ്ണം വരെ?
ആഹ് അങ്ങനെടുക്കല്ണ്ട് കഴിഞ്ഞതില് നാന്ട്ത്തപ്പോ പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പോ പിന്നെ കിട്ടീല ഇത് കിട്ടോന്നറീല്ല ഇങ്ങനെ പോവ്ണ്ട് ആഹ് ചെയ്യാം ആഹ്
ഏതുവരെ എത്താറീലലേ അല്ലേ നമ്മളെ കാര്യായായോണ്ട്
ആഹ് അതെ
ഇന്നെട്ട് അപ്പൊ പിന്നെ മക്കളൊന്നുല്ലാത്തോണ്ട് ഇഞ് വൈന്നേര
ആഹ് മക്കളോ വൈകുന്നേരത്തിനല്ല ചോറ് നോമ്പ്ണ്ട്ച്ചിട്ട് ഞാന് സ്പെഷ്യലൊന്നുണ്ടാക്കലില്ല ചോറെന്നെ വെക്കല് ഞാൻ നോമ്പൊറന്ന് നിസ്കാരം കഴിഞ്ഞ് ശേഷം ഇശാന് നിസ്കാരയിഞ്ഞ്ന്റേശം ചോറ്ന്ന ചെലപ്പോ പൊരിക്കടിയെന്തേം കൊണ്ടരും അതും ചായിം കുടിക്കും ബാങ്കൊടുത്തപാടെ ആ പിന്നെ ഞാ പിന്നെ കെട്ക്കാനൊക്കാവുമ്പോത്തിനൊക്കെ ചോറ്ന്നാ നമ്മക്ക് പെണ്ണുങ്ങളാവുമ്പോ ചോറൊക്കെ ആഹ് റമളാ മാസും ഇൻക്ക് കൂടുതലിഷ്ടം ചോറെന്നേണ് പഷെ ആണ്ങ്ങള്ണ്ടാവുമ്പോ പിന്നത് പറ്റൂ
ഞാന് നോബിന് ചോറന്നെ കയിക്കൂല
ഇൻക്ക് ഇഷ്ടാണ് ചോറ്
ആഹ് ഇക്ക് ചോറ് തിന്നാലാ വയ്യാത്തെ ഇക്ക് ചായിം, കടിയാണെങ്കി കൊഴപ്പല്ല പെലച്ചക്കും കൂടി അത്തായത്തിനും ചോ ആ ചായിം, കടിയും വേണം
ആഹ് അത്തായത്തിന്
ഇവിടെമ്മാക്കുപ്പാക്കൊക്കെ ചോറ് വേണം അപ്പൊ രണ്ടും വാ ഇണ്ടാക്കല് രണ്ടുണ്ടാക്കും കുട്ടിയൊളും ഞാ ഇവരും ഞാനൊക്കെ എന്താ ചായും കടി കഴിക്ക അപ്പൊ അധികും പത്തിരി അത് ഉണ്ടാക്കും അതാവകുമ്പോ പിന്നെ അത്തായത്തിനും ഉണ്ടാവും
ഉം അയിനി അത്തായത്തിനും ആഹ നോമ്പൊറക്കുമ്പോളും ഒക്കെണ്ടാ ണം ന്നാണെങ്കി ഒരുപാടുണ്ടാക്കും വേണം കടി തോനാളുല്ലോട് തോന്നെ ഉണ്ടാക്കുന്നട്ട് ആഹ അങ്ങനെണ്ട് കുറച്ചാളടെ അടുത്ത് പിന്നെ കുറച്ച മതി ഇവിടെ പിന്നെ ഇവിടെ പിന്നെ എന്റെ മാ ഇവടെ പറഞ്ഞയിഞ്ഞാല് മൊനും ഞാനും എന്റെ മൂന്ന മക്കളും ഉണ്ടാവുള്ളു
ഉം കഴിക്കണോരാവുമ്പളേ തോന തോന്നണ്ട വേണം ഇവിടെ നല്ല ഉണ്ടാക്കൊക്കെ വാണം എനിക്ക് നാല് നാല് ക്ലാസ് പൊടിയൊക്കെട്ട് ഉണ്ടാക്കും ഞാന് നാല്
ഉം
ആഹ് അപ്പൊ ണ്ടെങ്കി രാവിലെണ്ട് പരത്തി വെക്കും
ആഹ് ഞാനും നോമ്പിന് അങ്ങൻ തന്നെ കാട്ടൽ
കുളിക്കുന്നേന് മുന്നേ ആഹ ന്ന മേലാവൂല്ലല്ലോ പിന്നെ എടുത്താ മതി ല്ലല്ലോ വൈകുന്നേര ഉമ്മ ചു ചൂടലും ഉമ്മ ചൂടും എന്താ പരത്തി വച്ചാത്തെ സം പണി എളുപ്പാണ്
ആഹ് അതെ ഉം ഞാന അങ്ങനെ പെരുത്തി അടപ്പുള്ള പത്ര ത്തിൽ വെക്കലാണ് പിന്നെ ന്താ കറി ണ്ടാക്കിയാൽ മതി
കറിണ്ടാക്ക പൊരിച്ച കടിണ്ടാക്ക ആഹ് മൂന്ന് മണി നേര ത്തക്കെട തോടങ്ങിയാലേ പിന്നെ ഒരു ഒഴിവു ണ്ടാവൂല അപ്പൊ എന്തയ്യ രാവിലെ ചെയ്യും ഞാനധികവും പെൽച്ചയ്ക്ക് നീച്ച കെടക്കൂല ന്നിട്ട് ആഹ നേരത്തെ ഇണ്ടാക്കും അപ്പക്ക് കഴിച്ചാ ഒരു ഉഷാറ ണ്ടാവേ
ഞാനും അങ്ങനെ തന്നെയണ് ചെയ്യല് പിന്നെ നോമ്പ ആയാലും നോബായല് ചെലര് ഇങ്ങനെ എട്ട മണി ഒമ്പത് മണി വരെ ആഹ് ആഹ് അതെ ഒമ്പത് മണിവരെ ങ്ങനെ കെടന്നോറങ്ങും ഞാൻ അങ്ങനെ കെടുക്കലില്ല ഞാ നേരത്തെ ണീക്കും
ഞാന് കെടക്കൂല ഞാന് പിന്നെ എ ക്കെ കഴിഞ്ഞൊരു പത്ത് മണിയൊക്കെ ആവുമ്പോത്തിന് എല്ലാതും ഒതുക്കിട്ട് അടകെടക്ക ചെയ്യ ന്നാ പിന്നൊരു എന്താ പറയാ മുക്ക് ഓതാനും നിസ്കരിക്കാനും ഉള്ള ആഹ് അതട് കഴിഞ്ഞ് കെടന്ന പിന്നെ അസ്ര വാങ്ക് ടുക്കും മ്മള് നീക്കോള്ളു അങ്ങൻതന്നെ ചെയ്യാ ഞാനും അങ്ങൻതന്നെനി മില്ല ആഹ് അവ് വരെ എന്തേലുമൊക്കെ അവ് വരെ ഉറക്ക അങ്ങനെ വരില്ല അപ്പൊ അത് ആന്ന്
നോമ്പിന് സ്കൂള് ണ്ടാവോ
ആഹ് നോ സ്കൂളിന്റെ ടൈംമാണെങ്കിൽ സ്കൂൾ ണ്ടാവും
ഉണ്ടാവും ആഹ് ഞങ്ങളെവിടെ ണ്ടാവൽണ്ട് ഞാൻ പറയും നോമ്പിന ള്ളതന്നെ നല്ലത്
നോമ്പിന് സുഖാണേ പക്ഷെ ഇവിടെ മക്കള് നോമ്പ് ടുക്കോള്ളു അതാ പ്രശ്നം നോമ്പടുക്ക അപ്പൊ പിന്നെ ചെറിയ ആളൊക്കെ നോമ്പടുത്താലേ സ്കൂൾക്ക് പറഞ്ഞയക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട അപ്പോ ഓനോട് ന്തെയ്യും സ്കൂളില്ല ഇത്ത ദിവസങ്ങളില് ടുത്താ മതി ശനി ഞായരും ടു എടുത്താ മതി പറയും അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അതൊട്ട് അങ്ങനെ ശനിം ഞായറും എടുത്തിട്ടേ ഒരുപാട് കിട്ടി നോമ്പ് ഓൻക്ക്
ന്റെ മോളും അങ്ങൻതന്നെണ് വേം
മ്മള് അത്തായത്തിന് വിളിച്ചില്ലെങ്കിലും അങ്ങനെ കെടന്നെടു ക്ക്ല്ലെ അപ്പൊ പിന്നെ വിളിക്കാതിരിക്കാനും പറ്റൂല അപ്പ
ക്ഷണം കഴിക്കുന്ന കുട്ടികളാവുമ്പള് നമ്മള് വിളിക്കാതെക്കുമ്പോള്
ആഹ് എടങ്ങറാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഇടുപ്പി ക്കും ഇടുക്കും ശീലായ്ക്കോട്ടേ പറയും. ഞങ്ങളപ്പൊ ശീലാവണെങ്കി ശീല ചെറുപ്പത്തിലെ ശീലായ പിന്നെ വെ ലുതാവുമ്പോ അയ്നൊരു മടി തോന്നൂലല്ലോ, ചെയ്യാത്ത മ ആഹ് കുട്ടി ഒറങാ.
ആഹ് പകല് കൊറേ നേരം ഉറങ്ങോ?
ഇ ഓന് പ്പോ രാവിലെ പ്പൊ ഒരു ഇതാപ്പൊ ഒരു പന്ത്രണ്ടര വരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പന്ത്രണ്ടരക്കായിട്ട് പ്പ ഞാനോന്നടറക്കി ആഹ്. ഇനി കൊറച്ചേരം അങ്ങനെ കടക്കും ഒരു മു ചിലപ്പോ മൂന്ന് മണിവരെക്കെ അങ്ങനെ കെടക്കും.
രാത്രിയക്കെ നേരത്തെ കെട്ക്കോ?
ആഹ് ഞങ്ങളിവിടെ എക്ക ഇപ്പെ ഇക്കേ വരുന്ന സമയം വരെ ഇരിക്കും. അവര് വന്നാല് നിസ്കാരം കയ്ഞ്ഞ ഫുഡ് കഴിക്ക. കെടക്ക ഒറക്ക ഒറങ്ങലൊക്കെ പത്തും പതിനൊന്നും ക്കാവും ക്കൂടെ കുട്ടിള്ള കാര ഓ ഓന ഒറങ്ങണം പിന്നൊക്കെ ഒറങ്ങണെങ്കി.
ഇവിടെ ഞങ്ങള് നേരം വൈകോ, ഞങ്ങള് ഒറ്റക്ക് ആവുമ്പോ വേഗം കെടുക്കും. ട്ട ഒരു ഒൻപതര ആവുമ്പോത്ത്ന് വേങ്കടക്കും. മറ്റാള ഉണ്ടാകുമ്പോ പൊറത്ത് ആഹ് ഇപ്പൊ ഇപ്പൊ വർത്താനില്ലല്ലോ.
പോണിലിങ്
ഇപ്പ നമ്മളെ കുട്ടിയക്കില്ലല്ല ഒരു ക്ലാസ്സ് കഴിഞ്ഞ് വന്നാല് ഒരു ഫോണ് കളിക്കാൻ പോണ പരിപാടിയൊന്നും ഇല്ലല്ല. അതൊന്നല്ലേ കളിക്കാൻ പോവാൻ മറ്റുള്ള കുട്ടികളൊപ്പ സംസാരിച്ചിരിക്ക ആ. എന്റെ മോൾക്ക് അതേപോലെ ടിയിലുണ്ട് ഇവിടെ എന്താണ് ഇല വെട്ടിട്ട് ചോറും കൂട്ടാനും ഇണ്ടാക്കി അപ്പ വേണെങ്കി എനിക്ക് പണി ഉണ്ടാക്കും ചെയ്യും. മുറ്റ കച്ചറാക്കും, അപ്പൊ ഞാൻ ആ അങ്ങനെ ഇവിടെ ഓളപ്പള്ള കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെ.
ആഹ് അങ്ങ കളിക്കാതെര അവസ്ഥാണ് കുട്ടികൾക്ക് ഈ ഫോണ് കൊടുക്കാതിരിക്കണെ നല്ലതേ. ഇവിടേം ചെക്കമ്മാരാവുകൊണ്ട് പിന്നെ ഓല് പന്തളിക്കാനോനക്കെടെ പൊറ ത്തക്ക പോവും. വൈകുന്നേരാണ് അടി പോണിന്.
ഗെ ഗെയിം കളിക്കണ പരിപാടി.
ഞാൻ പറഞ്ഞിക്കാണ് ഞാൻ ഇനി കുറചിസത്തേ നിക്ക് ഒന്നും ഫോൺ തന്നെ തരീല്ല. നീ വേറെ എന്തേങ്കലുംക്കെ നോക്കി കോളി ങ്ങള്. ഫോണൊന്നും ഇനി കിട്ടൂലന്നൊക്കെ ങ്ങട് പറഞ്ഞൊക്കെയാണ് എന്താവത്. പഠിക്കാനുണ്ടല്ലോ പഠിക്കാനുള്ളത് പഠിച്ചോ, എഴുതാനുള്ളത് എഴുതിക്കോ ന്നൊക്കട് പറഞ്ഞിക്കണ്.
അതന്നെ ഫോണില് തന്നെ ഇരുന്നാല് പഠിക്കൂല്ല ഒന്നും ചെയ്യൂല.
ഏയ് ചെറി കണ്ണൊക്കെ ഇങ്ങോട്ട് ചോക്കും കൊറച്ച നേരം കാണുമ്പോത്തനന്നെ.
എന്റെ മോന ക്കവിടെ ഗെയിം കളിച്ച് ഒരുപാട് നേരം ഇരുന്നിട്ടുണ്ടെങ്കില് പിന്നെ, ഓന കണ്ണും മൊഖക്കെ എന്തോ ഒറങ്ങി എണീച്ച പോലെണ്. ഉം ആ അവൻ എല്ലാടത്തും അങ്ങനെ തന്നാണ്. ഇവി
ഞാൻ പറയ നോക്കിങ്ങാണ്ടുള്ള ഫുഡ് കഴിക്കല്. പിന്നെ അവരെന്താ പറയാ പ്പച്ചി അങ്ങനല്ലേ അല്ലെങ്കി വല്ലിപ്പ അല്ലെങ്കി മറ്റുള്ളവരങ്ങനല്ലേന്ന് ഉമ്മ അങ്ങനല്ലേ അങ്ങനെ പറയും. നമ്മളന്നെ കാണിച്ചു കൊടുക്കണു.
ആഹ് അതെ.
എന വലോം പറഞ്ട്ട് കാര്യല്ലല്ലോ.
വൈകുന്നേരം ചായക്കടിയൊക്കെ ഉണ്ടാക്കുവോ?
ആ ഒരു ഇപ്പൊ ഈ ചെറിയ ആൾ ഉണ്ടായേനെഷമല്ല അതന്നെനങ്ങനെ ഇണ്ടാക്കിട്ടില്ല മറ്റേത് യൂട്യൂബില് എന്തേലുക്കെ ഇങ്ങനെ കെടന്ന് ഉച്ചക്ക് കെടന്ന് കാണും അപ്പൊ ഞമു ക്കത് ഇങ്ങനെ ഇണ്ടാക്കാൻ തോന്നും.
ആഹ് അയിന് അങ്ങനെല്ല അത് ഫ്രീ ആവും മറ്റെ കുട്ടി ഇണ്ടാവുമ്പോ പിന്നെ ഞമ്മുക്ക് ഒരു ഇത് കിട്ടൂലല്ലോ. ആ ഞാന് ആദ്യ ക്കെണ്ടാക്കിയിരുന്നു.
ആ മോള് ഇങ്ങനെ പറയും മ്മച്ചി അത്ണ്ടാക്കി താട്ട് ചെ കെറോളോ അങ്ങനെ ഉള്ളതൊക്കെ ഓലിക്ക് വാണ്ടിയത് അതിനൊക്കെ ഒരുപാട് സമയം. പഴം പൊരി ഇണ്ടാക്കആണെ തന്നെ ഇപ്പൊ പഴം പൊരി ഇണ്ടാക്കും മുടക് വെജി ഇണ്ടാക്കും അതൊക്കെ പിന്നെ എളുപ്പല്ലേ.
എളുപ്പാണ്. ഇവിടെ നോമ്പിനായാലും ഞാനങ്ങനെ കൂടുതല്ഇണ്ടാക്കലില്ല ഞാ വാങ്ങലന്നേണ്. ഞ ഞങ്ങള് മൂന്നാ ഞാനുന്റെ മൂന്ന് ചിലപ്പിന്റെ മോന് ദെർശിലോ അപ്പൊഞാനവിന്റെ മോളും ചെറുതും ഉണ്ടാവുള്ളു. അപ്പൊ ഇന്ത അള പറയും ജ് കൊണ്ടർന്ന ന്താണ് ഇണ്ടാക്കണക്കാട്ടി ലാഭം ഇജ് വാങ്ങണതാണ്.
ആഹ് പക്ഷെ ആ പൈസ ക്ക്‌ നമ്മൾ ഇണ്ടാക്കിയാല് എന്താച്ചിട്ടാ ഒരുപാട് നമുക്ക് കഴി ക്ക മറ്റെ ആഹ് മറ്റേത് അ, അ അയിന്റെ ഡബിള് പൈസ കൊടു
ആ അതെ ആ ചിക്കറോള്, കട്ലൈറ്റ് സമ്മൂസ, അങ്ങനെക്കെള്ളെ ഇവിടുന്ന് ഇവിടെ ഇണ്ട ക്കെലെന്നെണു ഞാന് ആ അത്ബടണ്ടാക്കല് സമൂസ ഞമ്മള് വാങ്ങണ. ക്കാത്തി ടേസ്റ്റ് ഉണ്ടാവല്ലെ ഞമ്മള് ഇണ്ടാ. ക്കണത്. നല്ല രസ ആ നമ്മൾ ഉണ്ടാക്കണത് നല്ലരു ടേസ്റ്റ്. അതെ ആ ഉള്ളിയൊക്കെ ഇണ്ടാവും അച്ചലക്ക് കാബേജും ആ. ഇന്നലെ ഇവിടെ എന്റെ അനിയത്തിയും കുട്ടികളൊക്കെ വന്നന്ന്. ഞങ്ങള ഇവിടെ ഒരു പുരുക്കടിക്കാരനുണ്ട് ഒരു കാക്കേണ് വീട്ടിൽ വെച്ടണ് ഉണ്ടാക്കുമ്പോ ഞങ്ങളവിട റോ. ട്ടുമന്ന് വാങ്ങും ഓട്ടോഷീൽ കൊണ്ട് പോലാണ്. അപ്പൊ ആദ്യക്കെ എപ്പളും വങ്ങിനു ഇപ്പ അതിന്റെ പൊരിക്കടി ഇങ്ങട്ട് കൊണ്ടുവരുമ്പോളിപ്പോ ആദ്യത്തെ ടേസ്റ്റ്. റ്റൊന്നുല്ല ഇന്നലങ്ങട്ട് കൊടുന്നിനു ഒരു പച്ച ഉള്ളിയൊക്കെ സമൂസന്റെ ഉള്ളില്.
ആഹ്.
പറഞ്ഞിക്കണത് ആദ്യത്തെ ടേസ്റ്റ് ഒന്നും ഇല്ലാന്.
ഇല്ല അതന്നെണെ.
ഞങ്ങക്ക് ഇവിടെ പിന്നെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുല്ലട്ടോ അടുത്തന്നെ കടകളും ഇതൊക്കെയുണ്ട്. ഇഞ്ഞി ആര് വന്നാലും വീരുന്നാരൊക്കെ വന്നാലേ കടകളും കാര്യങ്ങളൊക്കെണ്ട്.
കാര്യങ്ങളും ആഹ്.
ഹംസ
ഞങ്ങക്കങ്ങനെ എരുത്തില്ലേ നമുക്ക് കൊ ഇല്ല എടുത്തില്ല. ഒരുപാട് പോണം ആരെലൊക്കെ പോയി വണ്ടിക്കൊക്കെ പോയി കൊടുന്നേരന്നെ വേണം. എടുത്തൊന്നും ഇല്ല നടന്നു പോയി വാങ്ങാൻ പറ്റിയോടൊന്നുംല്ല.
ആഹ്.
അപ്പൊ പിന്നെ നമ്മള് ഇണ്ടാക്കന്നെ നല്ലത്. ഇക്കൊക്കെ വരുമ്പോത്തിന് ബാങ്ക് കൊടുക്കാൻ നേരത്ക്കൊക്കെ ഈ ഓലൊക്കെ നോമ്പിന് വര. അപ്പൊ പിന്നെ ഓല്. ഇട്ട് കടി കൊണ്ടിക്കാൻ നിന്ന നടക്കുല ഞാറാഴ്ച്ചീസം പ റിം ഇണ്ടാക്കണ്ട. ഞാ വാങ്ങി കൊട്ന്നരാ പർഞ്ഞിട്ട്. അന്നത്തീസം പിന്ന ഒരു വിതൊക്കൊക്ക് പൊർത്ത്ന്ന് കടീതൊക്കെ പൊർത്ത്ന്ന് കൊട്ന്നരും.
ആഹ് പൊർത്ത്ന്ന് കുണ്ടര്നാട്ടി നല്ലത് നമ്മൾ ഇണ്ടാക്ക്ണ തന്നെയാണ്. നമ്മൾടെ പിന്നെന്താ നമ്മക്ക് എന്നും ഉണ്ടാക്കുമ്പോ നമുക് ഒരു മടിയാണേനും.
ഡെയിലി പൊർത്ത്ന്ന് ഫുഡ് അങ്ങൻത്തെ കഴിക്കാനും പറ്റൂലല്ലോ. പല അവര് ഈ അപ്പശോടൊക്കെ നല്ല ഇട്ടിട്ട് ഇണ്ടാക്കണല്ലേ. പൊരിച്ചെടുക്കല്ലേ നമ്മളാവുമ്പോ നമ്മള എണ്ണയുടെ ബാ ക്കിയോട്ട് അന്നന്നെ വേറെ എന്തെലുംക്കെണ്ടാക്കി.
അതന്നെ ശരിയാണ്. പിന്നെ ഇന്റെ മക്കൾക്ക് കൂടുതലും ഇഷ്ടം ഈ എരിവള്ള്ള കടിയാണ് മധുരള്ള കടിയല്ല. ഇവട വാപ്പാക്കും മക്കക്കും. ക്കൊ കൂടുതൽ ഇഷ്ടം എരു ആണ്. ന്റെ മോനൊരു ബ്രെഡ് പൊര്ച്ചത് കഴിച്ച ല പഴംമ്പൊര്ച്ച കഴിച്ചുല ഒന്നും ചെയ്യൂല്ല.
ആഹ് അത് ഈ പറഞ്ഞ മാതിരി അതൊക്കെ ഒരു എണ്ണമഴക്ക് കൂടുതലുള്ളതു ആണ്. അതും വേണല്ലോ നമ്മള് നേരെ തിരിച്ച് നമ്മളീ കട്ലേറ്റോ സമൂസ. തെക്കെ ഇണ്ടാക്കാണെങ്കി അയ്ലൊന്നും എണ്ണ കുടിക്കൂല എണ്ണ ഇണ്ടാവൂല.
തീരെ എണ്ണ കുടി
ഇല്ല കട്ട്ലേറ്റിലും ഇല്ല എണ്ണ അങ്ങനെ നമ്മള് ഇണ്ടാക്കുമ്പോ ഇണ്ടാവൂല.
ഞാ വിളിക്ക
ആഹ്